എന്താ പരിപാടി
എന്തോ ഒരുപാടി ഇവിടെങ്ങനെ കെടക്കണ് മഴെല്ലേ ഉള്ളു നാലത്തെട്ട് ഇറങ്ങി മഴ
ഇവിടെ ഇന്നത്തി നല്ല മഴ ഇണ്ടന്നല്ലേ
ഉം നല്ലാ സ്ഥലത്ത കൊണ്ട് പോയണ്ട് എന്നാല ഇന്നൊക്കെ ആയിട്ടേ
ആ മൗസില് പറഞ്ഞ കെട്ടിയ ഈ ആഴ്ച നല്ല മഴ ഉണ്ടാകുന്ന കിട്ടി
ആഹ ആ ആ ർക്ക വർത്താമാന് ആർക്ക വർത്ത അപ്പോളോറങ്ങോ അങ്ങനോ തൊട്ടേട്ടോ ഇറങ്ങൂല അപ്പൊ ഞാൻ കിടത്തി ഫോൺ വേ ആ പറഞ്ഞപ്പോ പോകേണ്ടരല്ല
ആയിക്കറിയ ഏ പുതി കുട്ടികളെക്കെ അങ്ങനെ തന്നെ
ആ ആ
റെഞ്ചില്ല
ഫോണ് വാടിച്ച് കേൾക്കണില്ല.
റേഞ്ച്ഇഷ്യൂ ഉണ്ട് ചെറിയ മുറിഞ്ഞ് മുറിഞ്ഞ കേൾക്ക്ണ്
ഇഷ്യൂ ആവും ഇപ്പൊ കേൾക്ക്ണില്ല്യാ നല്ല റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്
പിന്നെ ചായ അല്ല ചോറ് പിന്നെന്തൊക്കെണ്ട് നേരം വൈകി
അതെന്തേയ്
എന്താ എല്ലാ പണിയും കഴിഞ്ഞാ കെടന്നേ അങ്ങനെ
അപ്പ ഞാ കുറച്ച് നേരം കഴിഞ്ഞിട്ടാവും ചായ കുടി
ഉം ഇപ്പ അഞ്ച് ആറ് മണിയൊക്കെ ആകും ചായകുടിക്കാണെങ്കിൽ
അപ്പൊ ചോറ് ഉണ്ണാനും നല്ല ലേറ്റ് ആവ ആവൂല്ലേ
ചോറ് ഉണ്ണാൻ ലേറ്റ് ആ രാത്രിയൊത്തെ ഇല്ല രാത്രിയൊത്തെ ഒരു എട്ടുമണി ചായ ചിലപ്പം കുടിക്കോളൂ ചായ കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാ കുടിക്കൂള്ള അല്ലെങ്കിൽ ചായ കുടിക്കുല അപ്പ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു
ആ ആ
വേഗം ചോറ് കഴിച്ചങ്ങ് കെടക്കും
ആ അങ്ങനെ ശരിക്കും കിടക്കേണ്ടത്
ഉം ഉം ഉം ആ നേരത്തെ കിടക്കണ നല്ലത് മക്കളുറങ്ങണ്ടേ എന്നലലോ നമ്മുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അതെ ഇയാൾക്ക് എത്ര കുട്ടികളാ
എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഏ ശരി പഠിക്ക ഏ ഏ ഏങ്ങനെ പിന്നെ വീട്ടിലാരൊക്കെ
ഉമ്മണ്ട് ഉപ്പണ്ട് രണ്ട് കാക്കാ കാക്കര് ഒരു കാക്ക നാട്ടിലില്ല ഒരു കാക്ക എറണാകുളത്ത് ത്ത് വർക്ക് ചെയ്യ
അ അ ഉമ്മയും ഉപ്പക്കെ
എല്ലാരും ഇവിടേണ്ട്
ആ
ബാങ്ക് കൊടുത്ത്
ആ ആ ആ അങ്ങനെ തോരാത്തൊരു മഴല്ലേ
ആ
ഉം
അങ്ങനെ എല്ലാ കൊല്ലത്തയും അത്ര തണുപ്പിലല്ലേ
ആ തണപ്പങ്ങനെ ആയിട്ടില്ല ഇനി ഇപ്പൊ മഴൊക്കെ തുടങ്ങണല്ലേള്ളൂ മ്
വീട്ടിത്തെ വെള്ളമൊക്കെ വെറ്റുക പെട്ടെന്ന് വെള്ളം വെറ്റ
ഇവിടെ വെള്ളം വ നിൽക്ക്ണ്ട് അങ്ങനെ വറ്റിയിട്ടില്ല ഇവിടെ കുറച്ചായി മഴ തുടങ്ങിയിട്ട് അല്ലാതെ മഴ പെയ്യാതെ നിന്നിട്ടില്ല
ആ ഇവിടെ രണ്ട്മൂന്നാലിസം മഴ പെയ്തിലട്ടോ കിണറ്റിത്തെ വെള്ളം നല്ലോം കുറഞ്ഞു എന്തെ അറിയില്ല പക്ഷെ പെട്ടെന്ന് വെള്ളം വെള്ളം കുറയും ചെയ്ത്
ഏഹ്
ഇനിപ്പോ മഴ നിക്ക്നൊണ്ട് കുഴപ്പുണ്ടാവില്ലായിരിക്കും
ഇല്ലായിരിന്നപ്പോ
അല്ല ഞാൻ വർക്കിന് പോവല്ലേ ഇന്ന് വർക്കിന് പോയിട്ടില്ല വീട്ടിലേ പണിക്കാരുണ്ട് വീട്പ്പണിയാണ്
ഏ എന്തിന് എന്താ വർക്ക് ചെയ്യുന്നേ
ഞാൻ ലാബിലാണ്
എന്ത്
ലാബില്
ലാബില് ആ അങ്ങനെ ഉ കൊറെ ആയോ
ആ ഒന്നര വർഷമായിപ്പ അവിടെ കേറീട്ട്
ഏ എനിക്ക് രണ്ട് കുട്ടികള് ഇപ്പം മൂന്നാമത്തെ ഇപ്പ ഉണ്ട് അഞ്ചുമാസായി അഞ്ച് ആ ഉം ഉം ഉം ഹ്
എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങള് അല്ല മൂത്താൾക്ക് എത്ര ആയിപ്പോ
ക്ക് നാല് വയസ്സ് ഒരു സ്കൂളിൽ എൽ കെ ജി ലാക്കി ഇളയാക്ക് ഇപ്പൊ രണ്ട് ഒര് വയസ് ഉം രണ്ട് അച്ചനൊക്കെ മാറ്റള്ളൂ ആ സ്കൂൾ വിട്ട് വന്ന് ഉം
എത്ര മണിക്കപ്പോ വരണെ
ഒരു മൂന്നര മൂന്നേ മുക്കാലാവും ആ എൽ കെ ജി യു കെജിക്ക് ചേരുമ്പോ ഓയ്ക്ക് വേൻ വിടും മറ്റേ ക്ലാസ്സിന് ഒക്കെ നാല നാല്
ആ എത്ര മണി വരുള്ള സ് സ്കൂളാ അല്ലെ എത്ര ക്ലാസ്സ് വരെള്ള സ്കൂളാ
അത് നാലാം ക്ലാസ് വരെ സ്കൂളാ ചെറിയ യു പി എൽ പി വരെ അങ്ങനെ
ആ നല്ല സ്കൂളാല്ലേ എല്ലാർക്കുംന്ന ടൈമില്ന്നെ ആവണല്ലോ വിടുക
അല്ല എൽ കെ ജി യു കെ ജി നേരത്തെ വിടും ടീച്ചറ് പറഞ്ഞിരുന്നു പിന്നെ ഒന്നാം ക്ലാസ് നാല് മണിക്ക് വിടുള്ളൂ ഇവൾക്ക് മൂന്നരക്ക് വിടുന്ന് പറഞ്ഞു പിന്നെ ഇവല് വണ്ടിക്ക് ആയോണ്ട് ഏ
വണ്ടിക്ക് ആയതുകൊണ്ടപ്പനെ വരികാ
ടെ വല്ല വേഗം കൊണ്ടന്നാക്കും ചെറിയ ക്ലാസ്സ് കുട്ടിയോളെ വേഗം കൊണ്ടന്നാക്കും പിന്നെ എന്നിട്ടോ ആങ്ങനകൊണ്ടന്നാക്കും വല്യ വെറുതെ ഇരിക്കണ്ട ഇവിടെ ചെറിയ കുട്ടികളല്ലേ ആാാാ അപ്പൊ പിന്നെ ഓലെ വേഗം കൊണ്ടന്നാക്കും ആ അതുതന്നെ
കരയുന്നുണ്ടാ
ഫസ്റ്റ് ഒരാഴ്ച കരച്ചിലുണ്ട് അംഗനവാടിക്ക് പോവാത്തോണ്ടേ പിന്നിപ്പ റെഡിയായി ഇപ്പ ഇഷ്ട സ്കുളി ഇപ്പ ടീച്ചറൊക്കെ കമ്പനി ആയപ്പളെ കുട്ടികളുടെ കമ്പനി ഉ... കുട്ടികള് കുറവാ അഞ്ചു കുട്ടികളേള്ളു നോക്കാനൊക്കെ സുഖാ ടീച്ചർമാര് ക്കെ ചെറിയ സ്കൂൾ ആയോണ്ട് ഇപ്പോ ഇപ്പൊ തൊടങ്ങിയ സ്കൂളാണ് അപ്പൊ പിന്നെ കു കുട്ടികൾ ആയിരതന്നെ നട ഒന്നും ഉണ്ടാക്കാനുള്ളൂ ക്ഷെ ഇപ്പ ഞാനിങ്ങനെ ഇതായോണ്ടെ റെസ്റ്റ് ആയോണ്ടിങ്ങനെ ആ ആ കയ്യുമ്മേല്
കൊണ്ടാത്തതൊക്കെ ഇതക്കാതല്ലെ വീട്ടിൽ പിന്നെ വേറെ ആരൂല്ല
വീട്ടിലുണ്ട് അസ്മന് രാവില് ആറണിക്ക് പണിക്ക് പോയി കഴിഞ്ഞാ പിന്നെ അഞ്ചണിക്കേ വരൂള്ളു വൈകുന്നേരം അ കൊണ്ടാക്കാൻ കഴിയൂല്ലാ ആ പിന്നെപ്പോ ഉമ്മ ആൾക്കാക്ക് പ്രായമായാല ഉണ്ടാക്കാൻ കഴിയൂല്ലാ
ആ
പിന്നെ വണ്ടി ഏൽപ്പിച്ചു അ ആ അതന്നെ അങ്ങനെ
ഫുഡ് ഒക്കെ എങ്ങനെ സ്കൂൾക്ക് സ്കൂളിന്ന് വേ
അല്ലല്ല ഇവിടന്ന് കൊണ്ടുപോവില്ല ഫുഡൊക്കെ അവിടന്ന് ഇല്ല ചെറിയ ക്ലാസ്സല്ലേള്ളൂ പിന്നെ ഉൽക്കായിട്ട് ഉണ്ടാക്കിട്ട് കാര്യല്ല മ്മ് അപ്പോ ആ ചോറോ അല്ലെങ്കിൽ രാവിലത്തെ കടിയോ അങ്ങനെെ സ്നാക്സ് ഒക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടോകും
പിന്ന
ചേർത്തിക്ക് ണാ
ഇല്ല ഇല്ല നാാലു വയസ്സല്ല ആായിട്ടുള്ളൂ ഒരു അഞ്ചാറ് വയസ്സൊക്കെ ആട്ടെ ചെറിയെ പ്രായത്തില്ലന്നെ പിന്നെ സ്കൂളന്നെ എൽ കെ ജി യു കെജി ക ഇതായി കഴിഞ്ഞാലേ ആ ആ ഞാ ഇന്നെ കാത്തന്നെ ഫസ്റ്റ് മാസിലത്തിക്ഷ അന്ന് കാലത്തഅ ഒന്നുംല്ലല്ലോ
ആ അത് ഴ്സറി ഉണ്ട് തോന്നതെ
ആ നൈസറി ഉണ്ട് മ് നൈസറി ഞാനും പോയിക്ക പക്ഷെ ഇപ്പ എന്റെ കൂട്ടിനെ ഉണ്ടാക്കല്ല നൈസറി ഒക്കെ ഇഷ്ടായില്ല ടീച്ചർമാരുരത്സുഖം എല്ലാത്തുകൊണ്ട് ഹെൽപ്പർമാർ ടീച്ചർമാര ഇവിടെ പിന്നെ കൊണ്ടാക്കി പോകുന്ന ഒഴ്ചപ്പ റെഡിയായി കുട്ടിക്കെല്ലാം ഇ്ടമായി
സെറ്റ ആയ പിന്നെ അവര് പോകും മടികാണിക്കില്ല
അല്ല ടീച്ചർ ഇഷ്ടമായി ടീച്ചർ പാട്ടു പഠിത്തന്ന ഒക്കെ പറഞ്ഞ് ന്നങ്ങിട്ടന്ന എല്ലാവും പറ നല്ല ഇഷ്ട ടീച്ചറക്കെ പറയും ആഹ് ആഹ് അതന്നെ കേക്കാൻ നല്ല രസാ പി ആഹ് എത്രേല ഓല്.
ഇപ്പൊ രണ്ടര മൂന്ന മൂന്നക്കെ എത്തി. സ്വന്തം കാക്കാന്റെല്ലട്ടോ അപ്പാ അപ്പാന്റെ അങ്ങനെ പക്ഷെ അവർക്ക് ഭയങ്കര പൊതുമായി ആദ്യായിട്ട് സ്കൂൾ ചേർക്കില്ല.
നോക്കണില്ലേങ്കെ
ചെറുതായിട്ടൊക്കെയാണ്.
അഹ് ഹ് ഹിം. മ് പഠിപ്പന് കഴിഞ്ഞിട്ടാ ജോലി ഇത് കഴിഞ്ഞിട്ടാ
ജോലിയൊക്കെ കിട്ടിക്ക്ണ് ആ ജോലിയൊക്കെ കേറി. ട്രൈനിങ്ങിന് കേറി ലാബിലാ. ആ ലാബിന്റെത പഠിച്ചേ ഡിപ്ലോമ.
ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവലെ അപ്പൊ. മ്
ഡിഗ്രി ആക്കണംന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ നല്ല എമൗണ്ട് അറക്കേണ്ടി വരുള്ളൂ.
ആഹ് ആഹ് അതന്നെ.
പ്രശ്നാണ്.
മ്മ്. മ്മ്.
നിങ്ങള് പിന്നെ എന്തിലും പഠിച്ചിനോ ഇവള് പ്ലസ്
ഇല്ല ബ്ലസ്ട്ടു വരെ പോയി. പ പിന്ന ഒന്നും പഠിച്ചില്ല പിന്നെ പഠിച്ച പിന്നെ കുട്ടികളായി പിന്നെ പഠിക്കറ നട ന്നില്ല ഇനി കുട്ടികളോക്കെ വലുതൊക്കെ ആവട്ടെ എന്നിട്ടെന്തെങ്കിലും ഒക്കെ നോക്കണം. ഞമ്മക്ക് കൈ തൊഴിൽ എന്തെങ്കിലും ഇല്ലെങ്കിലേ അതൊരു ഇതാണ്. ഓരോടെ ഇങ്ങനെ ചോദിക്കുമ്പോ
ആ ഓൺലൈന ആയിട്ട് വർ ക്കെയ്യാൻ പറ്റുന്നൊണ്ട് ഇണ്ടയോണ്ട് വെല്യ കുഴപ്പല്ലല്ലേ
ഏഹ്
ഓൺലൈനായിട്ടും പലെ
ആഹ് ആഹ് അതന്നെ ഉണ്ടല്ലോ പക്ഷെ ഓൺലൈൻ ആയിട്ട് ഞമ്മ വീട്ടന്നൊരായിണം നമ്മള് സ്വന്തമായിട്ട് കഴിക്കണി ആക്കല്ല തറുവാട്ടില ആവുമ്പളേ അത് നടക്കൂല നമ്മ തന്നെ പണി ചെ എല്ലാതും ആയി കിട്ടി വൈകുന്നേരം മൂന്ന് മണിയാകും എല്ലാ പണിയും കഴിയുമ്പന്ന പിന്നെപ്പ ഞമ്മക്ക് ആ അതന്നെ പിന്നെ ഞമ്മക്ക് ഓൺലൈനി ഇതില് ചേർന്നയിഞ്ഞാലും ഓലാസമയാവുമ്പൊ നമ്മക്കാമ്പി ഇതിലെങ്കിൽ ചേരാ. കയ്യൂല പിന്നെ ഞാനിപ്പോന്നും നോക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ടിക്കെ
മം പ്രഗ്നന്റും അല്ലേ?
പ്രഗ്നെന്റു ആണ് അതാണ് ഒന്നാമത്തെ
ഇനിപ്പോ ചെറിയ കുട്ടിക്കൊരു മൂന്ന് വയസൊക്കെ കെയ്യാതപ്പലെ
ഉം അതന്നെ മൂന്ന് രണ്ട് വയസായിട്ടൊള്ളുപ്പം.
ആ ചെറിയ ആൾക്ക്ലേ?
രണ്ട് വയസായതേള്ളു.
മൂത്തന്തുട്ടിയാപ്പോ?
ട്ടി രണ്ടാമത്തെ പെൺകുട്ടി.
ആ മാഷാ അള്ളാ.
ഉമ്മക്കെന്തെയ് കെടക്ക?
നിസ്കരിക്കാണ്. ഏ ഇല്ല ഇല്ല ഇന്ന് ഒന്നും തിന്നിട്ടില്ല ഇപ്പോ രാവിലെ ചായുടിചിട്ടുള്ളു. ആ പണിക്കാര് മൂന്ന് മൂന്നര ആക്കും പോവാൻ. ഓര് പോയിട്ട് ഒന്ന് അടിച്ചോരി തൊടച്ചിടും ഏ
ട് പണിയാ
വീട് പണി വെച്ച് പെയിന്റടി മാത്രള്ളൂ വീട് പണിയൊക്കെ എന്നോ കയിഞ്ഞതാ. കുടിരുന്നിട്ട് കൊറേ വർഷായെ പക്ഷെ പെയിന്റ്ടിച്ചീന്നിലതുവരെ ആകെ എരപ്പായിക്ക്ണ് പെര.
മേലക്കില്ലേ?
ആ മേലൊക്കെണ്ട് മേലൊക്കെ വെറുതെണ്ടാക്കിട്ട് അങ്ങനെ ആ കെടുക്കൂലല്ലോ ചെ എല്ലാരും പ്പങ്ങ്ട് ഇട്ക്കന്നേ
ഏ ഏ അങ്ങനെ.
പിന്നെപ്പഴൊക്കെയാണ് ആവശ്യം വന്ന കുറച്ച് കഴിഞ്ഞ
മ് ഇപ്പൊ പെയിന്റിങ്ങ് ഫുൾ കഴിഞ്ഞോ?
ഏ
ഫുള് കഴിഞ്ഞ പെയിന്റിങ്?
കൊറെേ ഒക്കെ കയിഞ്ഞു പക്ഷെ കളറ് മാറ്റിയപ്പോ പെയിന്റിന് ചെറിയ പണി കിട്ടി നീലകളർ ഗ്രീനാ അതിപ്പൊ ഓഫ് വൈറ്റാക്കിയപ്പോ ചെറുതായിട്ട് ഷെയ്ഡ് നല്ലോം കാണ് ണ് ണ്ട്ചെലോട്ത്.
ആ ആ അതന്നെ. ഇ മയ ആയോണ്ടിപ്പൊ ഉം
പുറം കൊറച്ച് ഇഞ്ഞുണ്ട് അടിക്കാനെടോ കയിഞ്ഞിട്ടില്ല ഇപ്പളും.
വെള്ളേ വൈറ്റായിറ്റോ
ഓഫ് വൈറ്റ ഇബടെ പൊറത്ത് ബ്ലൂ തന്നെ പൊറത്ത്ത്തെ കളർ മാറ്റീല്ല കൊറേ വെ ടടിക്കണ്ടീന്നു ഉള്ള് തന്നെ മാറ്റണ്ടീന്നിലാനയിക്ക്ണ് പ്പൊ
ഏ മ്മ് തേപ്പ് മാത്രേ കഴിട്ടുണ്ടാവുള്ളൂല്ലേ?
അല്ല പെയിന്റ് അല്ല പെരപ്പണിയല്ല പെയിന്റ് മാത്രം അടിക്ക്ണ്
ആ ആ അ ആ ഇന്നായിക്കോട്ടെ ശരി.